ഹലോ
ആ കേൾക്കുന്നില്ലേ.
ആ കേക്കുന്നുണ്ട്.
എ അങ്ങട്ട് അടിച്ചപ്പോ കോള് വന്നില്ലാ.
എന്താ?
അങ്ങോട്ട് വി വിളിച്ചിന്നു അപ്പ റെയിഞ്ച് കിട്ടി നിലേക്ക്
അ ആ സുഖാണോ?
ആ സുഖാണ് എ എന്താ വിശേഷം മഴക്കെ കണ്ടോ
ആ മഴയൊക്കെ ഇണ്ട് അവിടെയോ
ആ ഇണ്ട് ഹൗസ് വൈഫ് ആണോ
ആ സ്റ്റുഡന്റും ആണ് ഹൗസ് വൈഫും ആണ്
ഏ ഞാന് ഹൗസ് വൈഫ് ആണ്.
അ അ കുട്ടിയാളുണ്ടോ?
ആ ണ്ട് മൂന്നാളുണ്ട്.
ഉം ഉം
കുട്ടിയാളുണ്ടോ?
ഇല്ല ഇല്ല ആ ഫൈവ് മന്ത് ആയതേ ഉള്ളൂ മാരേജ് കഴിഞ്ഞിട്ട്.
ആഹ് ആഹ് എന്തിനാ പഠിക്കണേ?
ഏ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു നിക്കണെ അടുത്തെ ൻ്റ അലോൺമെന്റ് കൊടുക്കുന്നതേ ഉള്ളൂ.
ആ ആ
പഠിക്കുന്നുണ്ടോ?
ഇല്ലല്ല.
ഉം ഉം
ഉം
ഹോബി എന്താ?
എന്താ ഒന്നുല്ല വീട്ടില് ഇരിക്ക വീട്ട്ത്തെ ജോലി കുട്ടിയാള് മക്കള് നേരം വെളുക്ക അതന്നെ
ഉം ഉം
ഉം ഉം വേറൊന്നും നോക്കിട്ടില്ല. ചെറിയ മോന് മൂന്ന് വയസായിട്ടുള്ളൂ അപ്പോ ഓന്റേത് ഓനെ കൂടി സ്കൂളിൽ ചേർത്തിട്ട് എന്തിനൊക്കെ എറങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാ.
ആ ആ
എന്നിട്ട് വീട്ടില് ആരൊക്കെണ്ട്?
അമ്മ പപ്പ ചേട്ടൻ അനിയൻ അനിയത്തി. ഗ്രാൻമ ഗ്രാൻഫാദർ.
ഉം വലിയ കുടുംബാണല്ലേ.
ആ അവിടെയോ?
ഇവിടെ ഞാനും ഹസ്ബന്റും മൂന്ന് കുട്ടിയാളും പിന്നെ ഹസ്ബന്റിന്റെ ഇമ്മയും
ആ ആ
ഉം കല്യാണം കഴിച്ച വീട്ടിലും അങ്ങനെത്തന്നെ.
ആ
ഉം ഹസ്ബന്റ് ഇല്ലേ ഇവിടെ നാട്ടില് ജോലിയൊക്കെല്ലേ
ആ നാട്ടിലാണ്.
ഉം ഉം ഇനി എന്നാ അലോട്ട്മെന്റ് പ്ലസ് ടൂന്റെ?
അത് ജൂണിൽ ജൂണ് ജൂലൈയിൽ ആവും.
ഉം ഉം പ്ലസ് ടു എങ്ങനെ മാർക്കൊക്കെ?
ആ മീഡിയം ലെവല്.
ആണോ ഉം
ഇയാക്കൊ?
ഞാൻ. എസ്. എസ്. എൽ. സി. ഉള്ളൂ.. എസ്ൽ സി. അന്നൊക്കെ ങ്ങനെയല്ലേ പതിനഞ്ചു വയസ്സിൽ കല്യാണം കഴിഞ്ഞി..
ആഹ് ആഹ് ഇപ്പാ.. ഏജ്. എത്രായി
പ്പ. മുപ്പത്.
ആ. ആ,,
ഉം. ഉം അ.. അനക്ക് എത്ര വയസായി
ആ, ഹ, ആം, ഇപ്പത്തെ സാഹചര്യം നോക്കുവാണെങ്കിൽ പതിനെട്ട് കഴിഞ്ഞട്ടായിരിക്കും. കല്യാണം അന്നൊന്നും അങ്ങനെ ഇല്ല
ലൗ. മേരേജാ
അല്ല. അല്ല നിങ്ങൾ അങ്ങനെ യാണോ
ഹ സ്വന്തം ആണ്
ആ. ഹ് അന്ന് പിന്നെ അങ്ങനെൊരു ഇല്ലായിഒന്നുമില്ല അന്ന് ഇണ്ടായിന്നു പക്ഷെ അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു ധൈര്യം ഇല്ലാത്തൊരു കാലം ആയിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെന്നു അല്ല എന്തും പറയാ. ഹ്
ആഹ.
ഉം..
എത്ര നാളായി ഈ ആപ്പ് ഉപയോഗിക്കൻ. തൊടങ്ങിട്ട്
ഞാന്. നാല്. ഡൈസ്. ആയിട്ട്
ആഹ..
നീ യോ
മ്. ഞാനും. രണ്ടു ദിവസം ആയിട്ടുള്ളു
ആഹ ആ ആരതിൽ.. ചേർത്തെ
ഫ്രണ്ട്..
ആഹ ആഹ.. എത്ര. കാൾ ചെയ്ത് ഇപ്പൊ - എന്നെയും എന്റെ ഫ്രണ്ട തന്നെ ഞങ്ങൾ പത്താം ക്ലാസ് ഒപ്പം പഠിച്ച ഓള് കുറെ ആായി ഇങ്ങനെ കൂടണോ ചോദിക്കുന്നു കൂടണം കൂടണോ ചോദിച്ചു അന്നൊന്നും നോക്കിട്ട് ഇല്ലായിരുന്നു പറഞ്ഞരുന്നു നാല് ദി വസം മുന്നെ പറഞ്ഞപ്പ പിന്നെ അങ്ങനെ നോകിയൊക്കെ എന്നൊരു താല്പര്യം
ആഹ ആഹ
ഉം.. എത്ര. കോള്. ചെയ്തു. ചോദിച്ചതാണ്
ഞാൻ. പതിനഞ്ച്.
ആഹ ആഹ
ഇയാളോ
ഞാൻ അത്രൊന്നും ചെയ്തിട്ടില്ല അഞ്ച്. ആറണ്ണം ആയി കൊള്ളു..
ആഹ ആഹ..
ടാസ്ക് എന്തെങ്കിലും കിട്ടിയോ വേറെ ടാസ്ക് എന്തെേലും കിട്ടിയോ
ഇല്ല. ഇല്ല.
ഉ ഉം..
ഇയാക്കോ..
കിട്ടിട്ടില്ല. ടാസ്ക്കൊന്നു കിട്ടീട്ടില്ല. ഇപ്പൊ കുട്ടികളും സ്കൂളും അതിന്റെ ഇടയിൽ കുട്ടീന്റെ കയ്യിന്നെകെ ഒന്ന് ഫോണ്കിട്ടി. കിട്ടണ്ടെ. രാവിലെ. ഫുള്ള്. മ വലിയ കുട്ടികളെ അടുത്തായിരിക്കും. പിന്നെ ഉച്ച ടൈമില് ഓന്റെ അടുത്താക്കരം. പിന്നെ വീട്ടിലെ ജോലി ഒക്കെപടെ കഴിയുമ്പോക്കെ
കുക്കിങ് സ്വന്തം ആണോ ചെയ്യുന്നത്
ഏ
കുക്കിങ്
റേഞ്ച് പോയോ
കുക്കിങ് കുക്കിങ്
ആ തെ ഒക്ക സ്വന്തം തന്നെ
അ ആ
കുക്കിങ്ങെയ്യുലെ
ആ
ഇജ് കുക്കിങ്ങൊന്നും ചെയ്യൂലെ ചോയ്ക്ക
ആഹ ചെയ്യും ചെയ്യും
ഉം ഉ ഉ
എന്താ സ്പെഷ്യൽ ഉണ്ടാക്ക്ണ്
മ്മ്ട്ടക്ക് പോയിന്നോ ഹലോ
എന്താ സ്പെഷ്യല് ഉണ്ടാക്കല്
സ്പെഷലെ ന്താ ഇന്ന് പ്രത്യേകിചൊന്നുംല്ല അല്ലെങ്കി വല്ല മന്ത്യോ ബിരിയാണിയാ അങ്ങനെ ഐറ്റംസൊക്കെ അങ്ങനെ പിന്നെ വല്ല എണ്ണക്കടി പലഹാരങ്ങള് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ
നെയ്യപ്പം വാഴക്കപ്പം
ഓ
ബെറോട്ട
അതെ അവ്ടെ ഇപ്പ മൂന്നാമത്തെ പർനെ ന്താണ്
പെറോട്ട
ആഹ ഞാൻ വേറെന്തോ കേ കേട്ടത്
ആഹ ഹഹ
ഞൻ അങ്ങനെൊരു പലഹാരണ്ട്ന്ന് ങ്ങനെ ആലോയ്ച്ചു പൊറാട്ട വീട്ടില് സ്വന്തായ്ട്ട്ണ്ടാക്കോ
ആ ചേട്ടൻ ഹെൽപെയ്യും ഞാൻ ഉണ്ടാക്കും
ആഹ ആഹ് ഓടിക്കൾക അ ഇന്നെന്തായ്രുന്നു സ്പെഷൽ
ഇന്ന് ചിക്കന്ണ്ടായിരുന്നു തോരൻ അച്ചാറ് അവിടെയോ
ഇവടെ ഇന്നെന്താണ് ഇന്ന് മീനു കുമ്പ്ളക്കറീം പിനെ ഉം ഉം കൊ കാ ച്ചു അവടെ പച്ചക്കറീനോടെല്ലാരും കൂട്തല്
ആഹ പച്ചക്കറിയൊക്കേം പ
ഉം ഞങ്ങക്ക് പറ്റാത്ത സാധനണത് ഞങ്ങളൊക്കെ തിന്നും കുട്ട്യേൾക്കൊന്നും പറ്റൂല കുട്ട്യേൾക്കൊക്കെ ചിക്കൻ അല്ലെങ്കിൽ മീന്
ഉം ഉ ഇഷ്ടപ്പെട്ട ഫുഡെന്താ
എനിക്കെന്താ എൻക്ക് ബ്രോസ്റ്റ് അങ്ങനൊക്കെ ഇഷ്ട്ടാണ് ഇല്ല കുട്ട്യേൾക്കൊക്കെ എറും എവടെ പൊറത്തെറങ്ങെണെങ്കിലും അൽഫാമും മന്തീം കല്യാണം കഴിഞ്ഞിട്ട് ടൂർങ്ങോട്ട് പോയി
ആ വാഗമൺ കൊടക്കനാല് മൂന്നാറ് ഊട്ടി
ഉം വാഗമണ്ണൊക്കെ എങ്ങനെയണ്ട് കാണാനാന്
സൂപ്പർ ഏ ഏലക്ക തോട്ടം പിന്നെ തേയിലത്തോട്ടം
ആ
മഞ്ഞ് ഫുള്ള് മഞ്ഞാണ് നമ്മള് ബൈക്ക് റൈഡ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു
ഉം ബൈക്ക് റൈഡ് ആകുമ്പോ ഒന്നുടെ രസം
ജലദോഷ ഉണ്ടോ പനി ഉം ഹോസ്പിറ്റൽ പോയില്ലേ
ആഹ പോയരുന്നു
അപ്പൊ നമ്മളെ ടൈം ആയി നീ കാണന്ന
ആഹ ബൈ
മം